ഹലോ ഹലോ
ആഹ് ഹലോ കേക്കത്തില്ലേ?
ഹലോ ആഹ് കേക്കാം പറഞ്ഞോളോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
ഉം എന്നാ
ഹലോ
അവിടെന്ത വിശേ
അതെയൊ പ്രശ്‌നൊക്കെ ത് വ്ടെ നല്ല വിശേഷം ഇന്ന് മഴയൊന്നുംല്ല നല്ല വെയിലായിട്ടിരിക്കുന്നു, അവിടെയൊ?
ല്ല വെയില.
മാപ്പിള വന്നിട്ട് എങ്ങനെയുണ്ട്? അതെയോ ഭക്ഷണൊക്കെ കഴിച്ചോ? ഭക്ഷണൊക്കെ കഴിച്ചോ?
ഭക്ഷണം ഇപ്പ കഴിച്ചതേ ഉള്ളൂന്ന് താമസിച്ച് പോയി ഭക്ഷണം കഴിക്കാൻ ആഹ് പിള്ളോരൊക്കെ സ്കൂളി പോയി ഉം
ആഹ് അവിടെ മഴയുണ്ടോ?
ള്ള ഇവിടെ മഴയില്ല നല്ല വെയില.
ആഹ് ഇവിടെ ഇന്ന് നല്ല വേയില ഇന്നെതോ ആഹ് തുണികളൊക്കെ കഴുകണങ്ങാനൊക്കെ പറ്റിയ കാലാവസ്ഥ
ആഹ് കാറ്റും ഒക്കെ ഉണ്ട്. നല്ല വെയിലും കാറ്റും ഒക്കെ ഇണ്ട്
ആഹ് ഇവിടെ നല്ല വെയിലും കാറ്റും ഒക്കെ ഉണ്ട് പിന്നെ കൃഷിയൊക്കെ ചെയ്തല്ലോ?
കൃഷി ചെയ്തില്ല കൊറെ കന്താരി തൈ ഒക്കെ കൊണ്ട്കുയിച്ചിട്ടുണ്ട് പിടിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ഉള്ളതിനൊക്കെ വളം ഇട്ട് നിർത്തിയിരിക്കയായി. ഇപ്പൊ ഉള്ളലൊക്കെ വെച്ചിരി വളം ഇട്ട് നിർത്തിയിരിക്കയ ഉള്ള ചെടി തൊക്കെ ആഹ് ഇങ്ങനെ ഇച്ചിരി വള ഇടുരുന്നു,
ആഹ് ആഹ് എല്ലാം ഏഹ് പച്ചക്കറിവിത്ത്കളൊന്നും നട്ടില്ലേ ന്നേര
പച്ചക്കറിയില ഉണ്ട് വഴുതനങ്ങയും വെണ്ടയും ഉണ്ട് പക്ഷെ വഴുതനങ്ങെ എലും വെണ്ടയൊന്നും അങ്ങോട്ട് അധികം ആയില്ല
ആഹ് അതെ ഒക്ക മരുന്ന് മേടിച്ച് തളിച്ചിട്ട് ശരിയായില്ല?
ഓഹ് മരുന്ന് മേടിച്ച്ക്കല്ലേ ക്ഷെ പിന്നെ ഇതായി പോകില്ലേ അ എന്റെ വിടെത്തിരി മരങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണോ?
ആഹ്
വഴുതനങ്ങായി നല്ല കഴിഞ്ഞ പ്രാവശ്യം നല്ലായിട്ട് വാങ്ങിച്ചതായിരുന്നു ഇ പ്രാവശ്യം വഴുതനങ്ങ വാങ്ങിച്ചില്ല
ആഹ് അത്ച്ചി സൂര്യപ്രകാശംള്ളടത്തടെ അടുത്ത് വെക്കാൻ മലാരുന്നോ
ആഹ് വാഴയുടെ ഇലല്ലാ നിന്നെ അതുകൊണ്ടാ കായ്ക്കാനല്ലോ നാലഞ്ചു വാഴ അവിടെ നിപ്പൊണ്ടി പാഴയ ഇടല്ലേ
ആഹ് അഹ്
കുയിച്ചിട്ടെ
ആഹ് മണ്ണെ കുളിച്ചിടുവയിരുന്നോ?
ആഹ് മണ്ണികുഴിച്ചിട്ട് മൂന്നാലെണ്ണം ബാക്കി ഒരു ചട്ടീലും വെച്ചു.
ആഹ് ഇപ്പൊ പച്ചക്കറി തൈകളൊക്കെ കൃഷി ഭവൻ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്.
ആഹ്, കൃഷിഭവനി അടുത്ത് തന്നെയാ ഞാൻ പോകുന്ന വഴിക്ക് അ അവടെണ്ട്.
ആഹ്, അവിടെന്ന് മേടിച്ചന്ന് മരുന്നൊക്കെ വെച്ചാലേ,
ഉം
ആ
ഉം ആ
മേട് ചോദിച്ചാല ഇപ്പ കവാം ഹ ഇപ്പോഴാകുമ്പോ മഴയുള്ളപ്പോഴാവുമ്പോ മൂട് പിടിക്കുവല്ലോത്യാവസംറ്റ പച്ചക്കറികളൊക്കെ കിട്ടുവല്ലോ
ആഹ് അത്യാശത്തിന് എല്ലാ വിലയാ എന്നാ മേടിക്കാൻ പോയാലും ഭയങ്കര വിലയല്ലേ
അപ്പൊ വഴുതന വേറെ കുറ്റിപ്പയറിന്റെയൊക്കെ തൈ ഇത് കിട്ടും നമ്മള് ഈ വൻപയറും ചെറുപയറും ഒക്കെ വീട്ടിൽ വാങ്ങ. ല്ലേ അതില് മൂന്നാലെണ്ണൊക്കെ പാകിടാമെങ്കിൽ. പയറും പയറെല ഒക്കെ കിട്ടും നമുക്ക് കറി വെക്കാനൊക്കെ.
ഉം ശരിയാ നേരത്തെ ഞാന്. കഴുകുമ്പം കഴുകി ഒഴിക്കുന്നങ്ങത്തൊക്കെഷ്ടം പോലെ നന്നാകുവായിരുന്നു.
ആ അങ്ങനെ പാകൊക്കെ ചെയ്താലേ. നല്ലതാ. രണ്ടും മൂന്നും ഒക്കെ വെച്ച് സൈഡുകൾ കിട്ടാൽ അത് വള്ളി പോലെ പടർന്ന് കയറുക അറെ ഇലയ എടുക്കാം നല്ല കായ കുറക്ക് നഴക്കോട്ട് വെക്കോ തോരം വെക്കോക്കെ ചെയ്യാം അത്യാവശ്യം അതുണ്ടാ
ഉം ആ അച്ചാര്
ഉ ആഹ് ഇവിടൊക്കെയാണ് ആ അതേപോലെ കുറ്റിപ്പയർ കെട്ടുപയറിനൊക്കെ മുപ്പത് രൂപയൊക്കെയാ
മുപ്പത് രുപയൊള്ളല്ലേ ഇവിടെല്ല അറുപത് എവിടെ അറുപത് കുറഞ്ഞൊന്നും ഇല്ല എല്ലാത്തിനും ഇവിടെ അറുപത് രൂപയ പറയണെ അവിടെ മുപ്പതല്ലേ പറഞ്ഞ് ഏഹ്
ഭയങ്കര വിലയാ അത്
ആഹ് എല്ലാം അറുപത് രൂപ അറുപത് രൂപ കുറഞ്ഞ ഒരു പച്ചക്കറിയും ഇല്ല
ആഹ് ആഹ്
ഉം എല്ലാത്തിനും പറവതുരുവകഥയാ
അതെല്ലാത്തിനും പര ക സവാളയക്കെയാണ് ഇവിടെ അഞ്ചു കിലോ നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് സവാളയ ഒക്കെ ഇപ്പോ ഒരു കിലോ നാല്പ്ത് രൂപ ഒക്കെ ആയിട്ട് മാറിയേക്കുവ
ആ സവാളക്കെ ഇവിടെന്ന് നാപ്പതുരുയാ നല്ല ആഹ് ഇനി ഒന്നും കയറിയ വിലയൊന്നും ഇറങ്ങി പോകത്തില്ല നമ്മുക്ക് ഇപ്പൊ ശമ്പളം ഒട്ടും കൂടി കിട്ടുവോ അതുല്ല എന്തേലും ജോലി ചെയ്താല്
അതാണ്ത് മാസ ശമ്പളക്കാർക്ക് പണി കിട്ടും കിട്ടും കാരണം പൊതുവെ എല്ലാത്തിനും വില കൂട്ടും അല്ലേ ഇനിയിപ്പ ഗ്യാസിന്റെ ഒക്കെ വില കയറി വരും
മാസ ശമ്പളം ആയാലും എങ്ങനെ ഏത് ശമ്പള ആയാലും പൈസക്ക് പൈസ വേണ്ടേ
ആം ആ
ഉം നോക്ക അല്ല ഇപ്പ എന്നെ ഞാൻ പറ്റൂന്ന്ക്കളാ ഇ പിള്ളേർക്ക് സ്കൂളിൽ വല്ലോ കൊണ്ടു പോകണ്ടേ
ആ അതാ മൈൻ പ്രശ്നം
ഉം
എവിടെ പിന്നെ പിള്ളേർ ഇങ്ങനെയുള്ള പച്ചക്കറികളൊന്നും കഴിക്കില്ല എവിടെ പിള്ളേർക്ക് ഉരുള കിഴങ്ങ് മെഴുക്ക്പർട്ടിയോ അങ്ങനെയൊക്കെ സോയാബീനോ അങ്ങനെയുള്ളതൊക്കെ അവർക്ക് വേണം
ആ
അവരെ പച്ചക്കറി അവിടെ പിന്നെ ക്യാബേജ് ഒക്കെ തോരൻ വെച്ചാല് മോൻ കൂട്ടും മോള് കൂട്ടത്തില്ല
ഉം
നമുക്ക് ചക്കക്കുരു മെഴുക് വരട്ടിയോ സോയാബീൻ വച്ച് ഫ്രൈ പോല ആക്കിയതോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു പപ്പടം വറുത്തതോ അതൊക്കെ പറ്റൂ അല്ലാതെ എല്ലാ മീനും കൂട്ടത്തില്ല
ഇവിടെന്നാ എറച്ചി മീനും മതി എറച്ചി മീന്റെ ആൾക്കാര ഇവടെ മറ്റേ എറച്ചി ഇറച്ചിണ്ടേ ഏറ്റവും നല്ലത് അതില്ലേ പിന്നെ മീനായാലും വേണം
ഇവിടെ അവർക്ക് എറച്ചിയാണെങ്കിൽ ഒരു കുഴപ്പോല്ല ആരും ഒരു കാര്യം ഭക്ഷണം കഴിക്കാൻ വിളിക്കേം വേണ്ട പറയെം വേണ്ട അവർക്ക് തോന്നുമ്പോ തോന്നുമ്പോ എടുത്ത് കഴിച്ചോളു അവര് പച്ചക്കറി ആന്ന് കണ്ട വിശപ്പും ഇല്ല ഒന്നുല്ല കഴിക്കത്തെ ഇല്ല
ആഹ് താ എല്ലാടതേം പ്രശ്നം
ആഹ് കഴിഞ്ഞ ആഴ്ച്ച തന്നെ ഇവിടെ പെൺകൊച്ച് സ്കൂളിൽ ചോറ് കൊണ്ടോയിട്ട് നാലോസം ചോറ് കൊണ്ടിയിട്ട് കഴിക്കാതെ ചോറ് അതേപോലെ തിരിച്ചു കൊണ്ടൊന്ന് ചോറ് കഴിക്കാഞ്ഞിട്ട് ദോശയൊക്കെ ആക്കി കൊടുത്ത് നോക്കി കടലക്കറിയൊക്കെ അതും കഴിക്കാതെ തിരിച്ച് ഇങ്ങ് കൊണ്ട് വരുവായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ടീച്ചറോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ പിന്നെ ബിരിയാണി അരി മേടിച്ചിട്ട് ബീൻസ് ഒക്കെ ഇട്ട് ഞാന് ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുത്തു വിട്ടു രണ്ടോസം അന്നേരം ചോറ് കഴിച്ചു
മ്
പിന്നെ ഞാന് ഇപ്പൊ പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക് വരട്ടി സോയാബീൻ ഒക്കെ ആക്കി ചോറിന് കൊടുത്തു വിടും വെണ്ടയ്ക്ക മെഴുക്കുപെരട്ടി അങ്ങനക്കെ നോക്കുവാണെങ്കി അത് ഇച്ചിരി ഒക്ക വാരിത്തിന്നേച്ചു വരും ഒരണ്ണം മതിയാ ആഹ് ഇവിടെ അങ്ങനോരു കുഴപ്പവാ കഴിക്കത്തില്ല അത് മോനാണേ കറിയെല്ലാം വേണം അവന് ഒഴിച്ച് കറിയും നല്ല കറികളൊക്കെ വേണം ചോറുണ്ണുന്നേന്
ഇവിടെ മൂത്തവൾക്ക് അങ്ങനാ അവൾക്ക് ഭയങ്കര പരിപാടികളാ അവക്ക് എറച്ചി മുട്ട മീന് ഈ മൂന്ന് കൂട്ടം ഉണ്ടേ അവൾക്ക് അവൾടെ കറി ആകത്തുള്ളൂ അല്ലേ അവക്ക് കറിയല്ല മോള് പറയും കറിയില്ലല്ലോ അമ്മേ ഇന്ന് കറിയില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞോണ്ട് നടക്കും
ആഹ് ആഹ്
ഒന്നുമില്ലേലും ഒരു മുട്ടയേലും വേണം ഓൾക്ക്
ആഹ് അതാ ഇപ്പോ പ്രശ്നം ഇപ്പഴത്തെ പുള്ളേരേം കൊണ്ട് മൊട്ടക്കും വില കൂടീലേ
ആഹ് ഇവിടെ എട്ട് രൂപയുണ്ട് ഏഴ് രൂപയുണ്ട്
എന്നാ അഞ്ചാറ് കോഴിയെ മേടിച്ച് വളർത്താമേലാരുന്നോ അപ്പൊ മുട്ട എടുക്കായിരുന്നല്ലോ വിട്ടു തീറ്റുന്ന അല്ലാത്ത കൂട് മേടിക്കണം അതിനാത്ത് ആമ്പഴേ കൂട് കിട്ടുവല്ലോ അതിലാവുമ്പോ അഞ്ചട്ടു പത്ത് കോഴിയെ പത്ത് കോ അഞ്ചു കോഴി പത്ത് കോഴി പന്ത്രണ്ട് പതിനഞ്ച് കോഴി അങ്ങനെ കൂട് കിട്ടും അഞ്ച് കോഴി ഒരു കൂടും കാണിക്കാതെ ആഹ് പഞ്ചായത്തിന്ന് സബ്സിഡികള് ഉണ്ട് പഞ്ചായത്തില്ല ഇപ്പ ഗ്രാമസഭ കൂടുമ്പോ അവരോട് ചോയിച്ചാതി കോഴിവളർത്തല്ണ്ട് അത് അമ്പതും എഴുപത്തഞ്ചും ഒക്കെ കൂടിന്റെയാ അപ്പൊ അതല്ലാതെ നമുക്ക് വൾഅല്ലാതെ കിട്ടും പത്ത് ആറായിരം രൂപ കൊടുത്താല് പൂടും കോഴിയോടു കൂടി കിട്ടുന്നതുണ്ട് അരിം തീറ്റെം
തൊട്ടടുത്ത് വീടായത് കാരണം അവര് ഇനി മണമാന്ന് വല്ലോം പറയോന്ന് അറിയത്തില്ല ഏഹ്.
അതിന് മണൊന്നും വരത്തില്ല അത് ഈ കമ്പിക്കൂട്നാത്തൂടെ തീട്ടം പോവാൻ സപ്പറേറ്റ് തുണ്ട്. അത് അഒടെ വെയിലത്ത് കടന്ന് ഒണങ്ങിയതായും ഡ്രൈ ആയിട്ട് എടുത്ത് എടുക്കാൻ പറ്റും നല്ല സുറ്റോ അത് തീറ്റിം വെള്ളോം ഇപ്പം പോന്നെ അളിഞ്ഞ് പുളിഞ്ഞ് നടക്കത്തോന്ന്ല്ല അത് വൃത്തിയായിട്ടിരിക്കും. അത്രയും ഒന്ന് നോക്ക് നേരെ കോഴി മുട്ട ചെയ്യും പിള്ളേർ കൊടുക്ക് അതിനകത്ത് മു ഇട്ട് വീണ് കടന്നാലും കാക്കയൊന്നും എടുത്ത് കൊത്തി കുടിക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല.
എന്നാ ഇനി ഇനെന്നോ അന്വേഷിക്കണമല്ലേ ഇതേ കുറിച്ച്?
ഉം അത് കേട്ടോ ഈ കൂട് പണിത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉള്ളവറേന്നെ മേടിച്ചാ മതി മേടിച്ചിട്ട് അതിനെ അങ്ങനെ അഞ്ചാറെണ്ണത്തെ വളർത്തിയാല അത്യാവശ്യം വീട്ടിൽ പിള്ളേർക്കുള്ള മുട്ടആകുല്ലോ.
ഉം ഉം ഉം
എനിക്ക് ഇത്രയും നാളും കോഴിയൊക്കെ ഉണ്ടായിരുന്ന് പക്ഷെ ഇപ്പൊ കോഴി ഞങ്ങള് വാടകക്ക് താമസിച്ച സ്ഥലത്ത് പറ്റാത്തോണ്ട് രണ്ട് പേരെ അങ്ങ് കൊടുത്ത് ഒരെണ്ണം ഒണ്ടിപ്പം. ആഹ് ഒരു മുട്ടയേ കൊണ്ടാ അഡ്ജസ്റ്റ് ചെയ്താ ഇപ്പം നിൽക്കുന്നെ.
ഉം ഉം ഒന്നുണ്ടേ അയിന്റെ കൂടെ ഒന്ന് രണ്ടേണ്ണം കൂടി മേടിച്ച് നിർത്താം.
ആഹ് ഇനി ഇവടന്ന് മാറി പഴയ വീട്ടിലോട്ട് വീട് വെക്കുന്നടത്തോട്ട് മാറിയിട്ട് കോഴിയെ വിക്ക്ന്ന് വിക്കുന്നുള്ളു. അഒടെ ആവുമ്പഴേ സൗകര്യത്തിന് കൂടുണ്ട് അതിനകത്തിട്ട് വളർത്താം. അത് പത്തമ്പത് കോടിയെ ഇടുന്ന കൂട് മേ അന്ന് ഞങ്ങള് പണിതതാ രണ്ട് മൂന്നാ രണ്ട് വർഷത്തിന് മുമ്പ് അതിന് പത്ത് നാല്പ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയുടെ അടുത്തായതാ അതാ. സർക്കാരേന്ന് മുപ്പത് രൂപ, മുപ്പത്തിരണ്ട് രൂപ ങ്ങാണ്ട് ഇട്ട്യ.
ഉം അത് കിട്ടിയാരുന്നോ?
അത് കിട്ടിയാരുന്ന് അത് മൂന്ന് അക്കൗണ്ടിലായിട്ട് പോയി ഞങ്ങള് ഇവിടെ ഒരു അടുത്തൊരാടെ അക്കൗണ്ടി ഇപ്പോ അവരാ പൈസ് അക്കൗണ്ട് എന്തോ പ്രശ് നോക്കി ആകമാനം അത് അങ്ങനെ ഒരു പൈസ വരത്തുള്ളൂ. പൈസ കിട്ടി പ പണിയെല്ലാം തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചേന് ശേഷം പൈസ കിട്ടത്തുള്ളന്നേ ഉള്ളു. അതി ഭേദം നല്ലത് നമ്മള് സ്വന്തമായിട്ട് മറ്റേ കൂട് മേടിക്കാ നല്ലെ കമ്പിക്കൂട് അതാവുമ്പം അയിനകത്ത് ഒന്നും കേറ ത്തുല്ല കോഴിക്ക് സ്വാതന്ത്രം ആയിട്ട് തീറ്റിം തിന്ന് അവടെ തന്നെ മുട്ടയിട്ട് അങ്ങോട്ട് സെപ്പറേറ്റും തീറ്റിം വെള്ളോം സെപ്പറേറ്റ് ആയിട്ട് പോകാനുള്ള സൗകര്യായിട്ട് അതുങ്ങൾക്ക് കെടക്കാൻ പറ്റും. ഒന്നും പിടിച്ചോണ്ട് പോവാൻ ഒന്നും പറ്റത്തില്ല ഉം ആഹ് ഉം ശരി ഓക്കെ